ഹലോ.
ഹലോ ഹലോ ആഹ് കേക്കുന്നുണ്ട്.
ഉം എന്തുണ്ട് വിശേഷങ്ങള്? ആഹ് ഇവ്ടെ നല്ല വിശേഷ ട്ടിരിക്കുന്നു. ആഹ് വൈകുന്നേരത്ത് ഇന്ന് ഇപ്പൊ മഴയൊന്നുല്ല അതുകൊണ്ട്. കൊഴപ്പൊന്നു ഇല്ലാതിരിക്കുന്ന് അല്ലെ എന്നും വൈകിട്ട് മഴയ.
ആഹ് എന്നും മഴയ ഇന്നിപ്പൊ നല്ല വെയില് കണ്ട്.
ഉം ഇന്ന് ഉച്ച കഴിഞ്ഞയിന് ശേഷം നല്ല വെയിലുണ്ട്.
ഉം ഇവിടെയൊക്കെ രാവിലെ കൊറ്ച്ചിന്ന് പെയ്തേ ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല വെയില.
ഇന്നില്ല. ഉം നമുക്ക് നല്ല വെയിലില്ല ഇന്നാലും കൊഴപ്പൊല്ല.
ആഹ്.
മഴയില്ലാതിരിക്കുന്നൊണ്ടൊരു സന്തോഷം മഴയാണേ പിന്നെ . ഒണങ്ങാൻ വയ്യാത്തൊരവസ്ഥയാര്ന്ന്.
ആഹ് ആഹ്.
ഉം.
ചൂടാര്ന്നപ്പൊ എല്ലാർക്കു ചൂട് ചൂടാർന്ന്.
ചൂട് ച്ചൂടെന്നായിരുന്നു സത്യം അന്നേരം ഒരു മഴ പെയ്താ മതിയന്നാര്ന്ന് ഇപ്പൊ മഴ വന്നപ്പൊ മേതി. ഇന്ന് വെയ്യോ വല്ലപ്പഴെങ്കിലൊരു വെയില് കണ്ടില്ലേല് ഒര് വെഷമാന്നല്ലെ. തുണി ഒണക്കി കിട്ടാനും ഉം എല്ലാം ഉണ്ട്. സ്കൂളി പോവുന്ന മക്കൾക്കും എല്ലാം ബുദ്ധിമുട്ട ജോലിക്ക് പോന്നവർക്കും.
നമുക്കൊന്നും മഴയ മഴ വന്നാലും വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ല എത്ര പേർ കൊണ്ട് മഴകൊണ്ട് ജോലിക്കു പൊവാനൊന്നും
ഏഹ് പിന്നെ വർക്കിയ്യോന്നോർക്കാണ് ഏറ്റവും കൂടുതല്
ആഹ് ബസി കേറി പോന്നവർക്കും അല്ലാതെ വെളിയില് ജോലിക്ക് പോവ ത്തിലെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക ഏറ്റവും ബുദ്ധിമുട്ട് പിന്നെ വേറെന്ത വർക്കിയ്യ്ന്നാന്നൊ
ഇല്ല ഇല്ല ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല
പഠിക്കാന്നൊ
പഠിക്കുന്ന പീ എസ്സി നോക്കുന്നുണ്ട് അല്ലാതെ പ്രത്യേകിച്ചൊന്നും നോക്കുന്നില്ല
പീ എസ്സി നോക്കി അതായെന്ന് പറഞ്ഞ് പഠിക്കണ്ടേ
ആഹ് അത് അങ്ങനെയൊന്നും പഠിക്കിന്നില്ല എന്നാലും
അല്ല നോക്കുന്നുണ്ട് ഇപ്പം പിന്നെ കോമ്പറ്റീഷൻ്റെ ആയിട്ടല്ലെ
പിന്നേ ഇപ്പ എല്ലാവരും ഓരോന്നിനും പ്രത്യേകം പ്രത്യേക സിലബസ് അനുസരിച്ച് ഓരോന്ന് പഠിക്കല്ലെ
ആഹ് ‌നമുക്കറിയാം നമ്മടെ അറിവിലുണ്ട് ഒരുപാട് പേരുണ്ട് ഉം അങ്ങനെ ഉം ഓരോന്നിനും കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുന്നവരുണ്ട്
ആഹ് അപ ഒന്നില് ഫോക്കസീത അതില് ഫോക്കസീത് സിലബസ് കവറീത് എടുക്കുമ്പൊ കി ട്ടും അല്ലാതെ ജസ്റ്റ് ഇത് നോക്കി പോയിട്ടൊന്നും ഒരു കാര്യവു ഇല്ല നമ്മള് നോക്കുമ്പഴത്തേക്ക് അനുസരിച്ച് നോക്കണം
ഉം ഉം പണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയി പറഞ്ഞ അപ്പ ജസ്റ്റൊന്ന് എഴുതിയാലും ചെലതൊക്കെ അങ്ങ് ലിസ്റ്റി വരുവായിരുന്നു
ആഹാ ഇപ്പ അങ്ങനെയൊന്നുല്ല ഇന്ന് ഇപ്പ ഇത്ര കിട്ടിയാലും
ആഹ് ചെലത് പിന്നെ അക്കൗടാടാ
ആഹ് ഭാഗ്യത് വേണം
മാത് സക്കെ അത്യാവശ്യം അറിയാങ്കി പിന്നെ. എളുപ്പം കിട്ടുന്ന് പറയണെക്കാം.
ആ മാത് സ് അതില് ജനറൽനോളജ് എന്തുവായാലും വേണ്ടി വരും. പത്ത് ശതമാനം മാർക്കിന് പത്ത്. പത്ത് ശതമാനം പത്ത ഇരുപതാണ്ടേ ഒള്ള് മാത് സിന് അത് ഡിഗ്രി ലെവല ക്കള്ളെന് ഒള്ള്മാത് സ്പോകുന്ന ഞാൻ അങ്ങനെ ഡിഗ്രി ലെവൽ നോക്കിയാലേ കിട്ടത്തില്ല.
ആണല്ലേ.
ആ അതോണ്ട് ഞാൻ ടെൻത് ആ ലെവലിനെ നോക്കത്തുള്ളു. അപ്പഴ്ത്തെക്ക് ഇച്ചിര്ടെ നമ്മുക്ക് എടുക്കാ.
ആഹ്. എൽ ഡി സിയോ ലാസ്റ്റ് ഗ്രേഡോക്കെ നോ ക്കാലല്ലേ അട്ത്തെ മാസണ്ടല്ലോ എൽ ജി സിന്റെ ആഹ് ഹാ ഹ. ഉണ്ടഎനിക്കിപ്പം ആ എൻ്റെ ഏജൊക്കെ കഴിഞ്ഞൊണ്ട് അങ്ങെട്ട്ഇപ്പം അങ്ങേ. അത് ടെൻഷനില്ല ഇല്ല ആൾക്കാര് ചോദിക്കത്തില്ലേ ഇപ്പം പി എസ് സി. ഴുന്നില്ലേ ഇപ്പ ഏജ് കഴിഞ്ഞോണ്ട് പറയല്ല.
ഉം, ഉം.
അതുകൊണ്ടാ കിട്ടാത്തെന്ന്പറയാല്ല.
നമുക്ക് വേറെ ജോലിയൊന്നുല്ല അപ്പഴത്തേക്ക് കിട്ടുന്നെങ്കി കിട്ടട്ടെ. മറ്റുള്ള സമയം ഒഴിവ്സമയരിന്നു പഠിക്ക പോന്നു.
നമുക്ക് അത്രയും നോളജൂട ഉണ്ടാവും. ട്യൂഷനക്കെ എടുക്കുവോ?
ട്യൂഷന് വെറെ പുറത്തുന്ന്ങ്ങനെ പിള്ളേരൊന്നും ഇല്ല ഇവിടെ ഞാന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതെള്ളൂ അല്ലാതൊന്നുല്ല. കാരണം ഇവിടെയുള്ള ഒട്ടുമിക്ക വലിയ കൊച്ചുങ്ങളാണ് ന്ന് വെച്ച ഒരു പത്ത്. ഇത് പ്ലസ് ടുക്കെ ഒള്ള ചെറിയ കുഞ്ഞുങ്ങളങ്ങനെ വലുതായിട്ടില്ല.
ഇല്ലല്ലേ.
ഉം ഉം.
വല്യ കൊച്ചുങ്ങളാവുമ്പോ അവര് പിന്ന സപ്പറേറ്റ് ട്യൂഷന് പോകും ഒരു പത്തില്. ഒക്കെ ആവുമ്പോ സബ്ജക്ട് വൈസ് പോവും.
ആഹ് അവരെല്ലാം ഇങ്ങനെ വീടുകളില് പോയി പഠിക്കത്തൊന്നും ഇല്ല്യ.
ആഹ് ഹാ ഹാ.
അവർക്കിച്ചികൂട പൊറത്തോട്ട് പോയി ഇതാ ചെയ്യാനല്ലേ താല്പര്യം.
ഓഹോ അത് സത്യാണ്. ട്യൂഷൻ സെന്റെർകളും അങ്ങനെയൊക്കെയുണ്ട്. ഓരോ സബ്ജെക്ടിനും ഓരോ സാറ് ങ്ഹും ഹും ഹും ഒരായിരം ട്യൂഷൻ സെന്റർ കാണും. ആ ആന്ന്, ആന്ന് പിന്നിങ്ങനെ അതിനൊന്ന് വെച്ചാരു മൗത്ത് പബ്ലിസിറ്റിയാ ഓരോരുത്തര് പറയും. ഇന്ന ടീച്ചർ കൊള്ളാം ഇന്ന സബ്ജക്റ്റിന് കൊള്ളാം അങ്ങനെ പറയുവാണെങ്കി പിന്നെ അങ്ങോട്ടങ്ങ് പോകും.
ഉം.
പറഞ്ഞ്, പറഞ്ഞ് ഇപ്പം പിന്നെ അല്ലാതെ ഓൺലൈൻ ട്യൂഷനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ധാരാളം കോഴ്സോളുണ്ട് ആഹ് ഉണ്ട് അവരോര സമയത്തിനും സൗകര്യത്തിനും ഒക്കെ.
ഉം ഒരു ഫോൺ ഒരു ഫോണും നെറ്റും മാത്രം മതിയല്ലോ അതിന്.
ആഹ് സത്യം പിന്നെ അതുല്ല യൂട്യൂബി നോക്കി ഡൗട്ട് ക്ലിയർ ചെയ്യാം.
ആഹ് ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സന്നെ ഉണ്ട്.
ആഹാ ഹാ ഹാ ഫ്രീ ആയിട്ടൊക്കെ ക്ലാസ്സ് കൊടുക്കുന്നവരുണ്ട്.
ഒണ്ട്ണ്ട് ഉണ്ട്.
ഉം ഉം ഉം
അതിപ്പോ ഈ പി എസ് സി ടെ ആണെങ്കിലും ഒരുപാട് ഉണ്ടല്ലോ യൂട്യൂബില് യൂട്യൂബില് ടെലഗ്രാം വഴിയൊക്കെ ഒരുപാടുണ്ടല്ലോ ഉം
ഇപ്പൊക്കെ എന്തെല്ലാം അഡ്വാൻസാണ് ഫെസിലിറ്റീസൊക്കെ
ഇപ്പൊ നേരത്തെ കാലേന്ന് ഇപ്പ ഭയങ്കരമായിട്ടങ്ങ് ബെറ്ററാണ് എജ്യുക്കേഷൻ ഡിപാർട്ട്മെന്റ് മൊത്തം
ആഹ് സത്യാണ്
പണ്ട് കാല
പണ്ട് കാലത്ത് ഒക്കെ പഠിച്ചാ പഠിച്ചു അല്ല പണ്ടത്തെ പേരന്റ്സും അത്രയും നിർബന്ധിക്ക ത്തില്ലല്ലോ സ്കൂളിൽ കൊണ്ടോയി പഠിക്കന്ന് അതവരുടെ ഒരു കടമ സ്കൂളിൽ കൊണ്ടാക്കാ വേണേ പഠിച്ചോ ഇല്ലേ ഇല്ല ഇപ്പം അങ്ങനെല്ലല്ലോ ഇപ്പം
ഇരട്ടിയ
ഇരട്ടിയാണ് ഓരോന്നും ചെയ്ത് കൊടുക്കണം ഇപ്പഴത്തെ പേന്റ്സിന് എഡ്യൂക്കേഷന് എഡ്യൂക്കേറ്റഡ് ആണല്ലോ അതുകൊണ്ട് അവരും പറഞ്ഞു കൊടുക്കും
ഉം പിന്നെ ഓരോന്നിനും ഓരോ സ്പെഷ്യൽ ക്ലാസ് വെച്ചും കൊടുക്കും
ആഹ് സ്പെഷ്യൽ ക്ലാസ്സ് വെച്ച് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കരിക്കൻഡ്രായിട്ട് കൊടുക്കും ഡാൻസ് പാട്ട് ആഹ് എല്ലാം ഉണ്ട് എല്ലാം കൂടെ കുഞ്ഞുങ്ങളെ താങ്ങോ
അയ്യോ അങ്ങനെയൊന്നും താങ്ങത്തില്ല ഞാൻവടെ ആക്ക് അങ്ങനൊന്നും കൊടുക്കത്തില്ല കാരണം അവൾ കൊണ്ട് പറ്റ എന്ത വെച്ചാ അപ്പൊ ഇല്ല ഉള്ളതും കൂടെ പോവും
ആഹാ അല്ല നമുക്കറിയാലോ നമ്മുടെ കുഞ്ഞിന്റെ ഒരു കാലിബറ് കൊറെയൊക്കെ അറിയാൻ പറ്റുവല്ലേ ആഹ് അതനുസരിച്ച് കൊടുക്കണം ഉം അതാ നല്ലത് പിന്നെ അവർക്ക് അവരെ നോക്ക് ഇവരെ നോക്ക് അങ്ങനൊരി ക്കലും കമ്പയർ ചെയ്ത് ആഹ് ബുദ്ധിമുട്ടാ അത് ആഹ് ആഹ് അവർക്കെന്താ ഇത്രയും മാർക്കുണ്ടല്ലോ പിന്നെ നിനക്കെന്താ ഇത്രേം മാർക്ക് അതെ എന്നും വായിരുന്ന് ഇപ്പ പക്ഷെ ആഹ് ആഹ് സത്യാ ഇപ്പ ഉള്ളവർക്കറിയാ അവരവരും നമ്മള് നമ്മളുവാണെന്ന് അറിയാ
നമുക്കെവിടം പോലെ എത്താൻ പറ്റോ നമ്മള് എത്തട്ട് എന്തായാലും നമ്മള് പഠിച്ച അവര് ഇത് കിട്ടും
ആഹ്
എല്ലാത്തിനും ഇപ്പതുണ്ട്
ആന്നു ആന്നു
പ്പൊ എന്തിനാ ഓപ്പർച്യൂണിറ്റില്ലാത്തെ ഒരുപാട്ണ്ട്
ആഹ് ഇപ്പൊ ഒണ്ട് ഇപ്പം പണ്ടൊക്കെയാണെ പെൺകുട്ടിയാളെന്നും വിദേശത്ത് വിടുന്ന കാര്യം സ്വപ്നത്തി പോലുംല്ല
ഉം ഇപ്പൊ എല്ലാ രക്ഷകർത്താക്കളും ച്ചി കൂട മെച്ചൂരിറ്റായിട്ട് അഡ്വാന്റെജായിട്ട് ചിന്തിച്ച് ഓരോന്ന് ചെയ്യുന്നോണ്ട് പെൺകുട്ടിയാളെ
ഫസ്റ്റ് അവർക്കാ പ്രയോരിറ്റി ആഹ് സത്യാണ് നഴ്സിഗ് മേഖലയൊക്കെ പഠിച്ച മെഡിക്കൽ ഫീൽഡൊക്കെ പഠിച്ച് കഴിഞ്ഞാ അവർക്ക്
പ്രത്യേകിച്ച് ബി എസ് സി ആണ് കൂടുതലും പെങ്കൊച്ചുങ്ങള് തെരഞ്ഞെടുക്കുന്നത്
ആഹ് നോക്കുന്നത് നഴ്സിങ്ങിനൊക്കെ ഇപ്പം നല്ല ഡിമാൻഡ നാട്ടിലായാലും അതുപോലെ
ഉം കൂടുതലും വിദേശത്താന്ന് തോന്നുന്നു അതിന്റെ ഓപ്പർച്യൂണിറ്റി ഒക്കെ കൂടുതലും
ആഹ് സത്യ ആഹ് അതന്നെ ആഹ് നമ്മളെ നാട്ടി കിട്ടുന്നതിനൊക്കെ അതുഅല്ല ജീവിത സാഹചര്യം അവിടെയാണ് നല്ലത് നമ്മളെ നാട്ടിനെകാളും നല്ല- സാഹചര്യാണവിടെ അവിടെ പോകുന്നോരാരും അതാ ഇഞ്ഞോട്ട് തിരിച്ച് വരാത്തത് തിരിച്ച് വരുന്ന മീൻസ് അവിട അവിടങ്ങ് സെ റ്റിലാവുന്നയല്ലേ വരുന്ന വരു പിന്നെ അവര് പോയി ട്ട് അവരെ ഫാമിലിയേയും കൂടങ്ങൊണ്ടോവും അങ്ങനല്ലേ
ഒട്ടുമിക്കങ്ങനേ കാണുന്നത്
ഇപ്പനി കൊറേ നാളൂടെ കഴിയുമ്പം കേരളത്തില് വയസ്സെന്നവരേ കാണൂ ഉള്ള ചെറുപ്പക്കാരെല്ലാം വിദേശത്താരിക്കും അവര് ഒരാള് പോയി അവര് ഓക്കെ കൊള്ളാന്ന് പറയുമ്പൊ പിന്നെ അടു- ത്താൾക്കും അതൊരു ട്രെൻഡാവും ആഹ് ഇപ്പം ചെലെ രാജ്യത്തൊക്കെയാണെങ്കി ആഹ് - വെളിന്നാളെ എടുക്കുന്നില്ലല്ല ആഹ് അത്രേ ആളായതോണ്ട് അവ്ടെ ജോലി സാധ്യ എല്ലാരും അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പൊ അവ്ടെ ജോലി സാധ്യതയൊക്കെ-
അവിടെ അവിടെയൊള്ള ജനങ്ങൾക്കും ജീവിക്കണ്ടേ
ഉം അതോണ്ട് അങ്ങന പണ്ട് ക്യാനഡയിലൊക്കെങ്ങ് ഇഷ്ടം പോലെ ആൾക്കാര് പോകാര്ന്നെ ന്നേ ഇപ്പം കൊറവാണല്ല
ആഹ്
തി അങ്ങനെ അതികയിത് കൊടുക്കുന്നില്ലവര്
ഉം ഉം സെലക്റ്റ്ഡായൊര് പീപ്പിള് മാത്രേ എടുക്കോളാരിക്കും
ആഹ് അങ്ങനാരിക്കും പണ്ടൊക്കെന്ത് ജോലിയും ചെയ്യുവായിര് എന്ത് ജോലിക്ക് ചെന്നാലും കിട്ടുവായിര്ന്ന് ഇപ്പം ഇതുപോലെ ആൾക്കാരു ഇഷ് ടം പോലെ ചെന്ന് പിന്നെ അവ്ടെള്ളോരൊക്കെ പഠിച്ച് കാണുവായിരിക്കും കൊറേക്കെ
ഉം ഇവിടെന്ന് ആൾക്കാരങ്ങോട്ട് ചെല്ലുമ്പൊ അവിടെയുള്ളോർക്കും വേണ്ടേ
ആഹ് അതാണ് പിന്നെ വേറെന്താണ് എന്നാലും നേഴ്സിങ്ങല്ലേ കൊറച്ചൂ ടെ ബെറ്ററ് പെമ്പുള്ളേ പെമ്പുള്ളാർക്ക് പഠിക്കാൻ
ആഹ് പിള്ളേ എല്ലരും തെരഞ്ഞടുക്കുന്ന ബി എസ് സി നേഴ്സിംഗാണ് കൂടുതലും തെരഞ്ഞെടുക്കുന്ന- പിന്നെ ടീച്ചിങ്ങ് അത് അവരുടേരിയായിട്ട് മാത്രം പിടിച്ചു വെക്കാം പക്ഷെ എല്ലാർ-
ആഹ് ആഹ് ആഹ് ടീച്ചിങ്ങ് എന്ന് പറഞ്ഞാല് ടീച്ചർന്ന് പറയുമ്പഴേ നമ്മളെ മനസ്സില് മുമ്പേ വരുന്നെയാ ടീച്ച- ടീച്ചർന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സില് മുമ്പേ വരുന്ന എന്താ ഒര് - സാരിയൊക്കെ ഉടുത്ത ഒരു ടീച്ചറിനെ അല്ല്യോ മനസ്സിൽ പെട്ടെന്ന് വരുന്നെ - ആഹ് ഇല്ലല്ല പെട്ടെന്ന് നമ്മുടെ ടീച്ചർന്ന് പറയുമ്പഴേ രാവിലൊക്കെ ഇപ്പം പക്ഷെ എല്ലാ ഡ്രസ്സും ഇടാല്ല ചുരിദാ
ഇപ്പ പിള്ളേരുടെ ലെവലിലാണ് ടീച്ചർമാരെല്ലാം
ആഹ് ആന്ന് ആന്ന് ഇപ്പം ചെല സ്കൂളുകളി ചെന്ന പിള്ളേരേത് ടീച്ച റേത് എന്നറിയാൻ പറ്റത്തില്ല
ഉം പിള്ളേരെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും നമ്മടെ ഒരു സമയത്തി നമ്മുടെ പഠക്ഷേ നമുക്ക് മുന്ന ഉച്ച കൂടെ മുന്നേ ഉള്ളവർക്കാണ് ടീച്ചർന്മാര് ഭയങ്കരമായിട്ട് ക
ആഹ ഹ പേടിയായിരുന്നു ഇപ്പോഴത്തെ കൊച്ചങ്ങൾ എന്ത് ഫ്രീ ആാണ് ആഹാ ഹാ ഞാനൊക്കെ പഠിച്ച സമയത്തൊക്കെ നല്ല പേടിയ ടീച്ചർമാരൊക്കെ ഉ ഇപ്പം പിന്നെ പിള്ളേർ ഫ്രീയാണ്
ആഹ ആഹ
ശരിയടാ ഓക്കേന്നെ
ഓക്ക ശരിയാണ്
ആഹ